ഹലോ ആഹ എന്തൊക്കെണ്ട് വി സുഖല്ലേ ആഹ എവിടൊ സിനി സിനിമ കൊയ തേ നിയോ
ആ സിനിമക്ക് ഇന്നലെ പോയിറ്റ്ണ്ടായിരുന്നു
ആഹ എങ്ങനുണ്ട് ഏതാ കണ്ടേ പടം
അത് മറ്റേ ഇപ്പത്താ പുതിയ സിനിമല്ലേ
ആഹ ഞാന് ഞൻ പിന്നെ അങ്ങനെ അധികം പട് കാണലില്ല ഇപ്പത്തസിൽമകളോടൊന്നുംനിക്ക് വല്യതാല്പര്യഒന്നുല്ല
പഴയ സിനിമകളായിരികുല്ലേ ഇഷ്ടം
സിനിമകളാണ് കാരണം അതിലൊക്കെ കൂടുതൽ കഥകളും നമുക്ക് കണ്ടിരിക്കാനൊക്കെ ഒരു സുഖമാണല്ലോ
ആഹ പഴയതിൽ കുറച്ച് നാട് ഇടകിയത്ത ഇതായതാണല്ലോ ല്ലെ
ഫാമിലി ആയിട്ട് വന്നി ഫാമിലിയായിട്ട് കാണാൻ പറ്റുവല്ലോ ഇപ്പഴത്തെ സിനിമകളൊക്കെ നമുക്ക് എങ്ങനെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റാത്ത സൈസ് സിനിമകളല്ലേ
ആ അല്ല പഴയ പഴയ സിനിമകൾ ഏതൊക്കെ ഇഷ്ടം
പഴയ സിനിമകൾ നമ്മളെ ഒരു ജഗദീഷിന്റെ ഒക്കെ കാലത്തിൽ അങ്ങനത്തെക്കെ
മണിച്ചിത്രതാഴൊക്കെ ഇഷ്ടമാണോ അതൊക്കെ നല്ല സിനിമകളല്ലേ സ്ഫടികം വടക്ക് നോക്കിയന്ത്രം കിലുക്കം അതൊക്കെ നമുക്ക് എത്ര കണ്ടാലും മതി
മതിയാവൂല പിന്നെയും പിന്നെ എടുത്തച്ച് കാണും പിന്നെ അതെ ഇപ്രാവശ്യം ഇറങ്ങിയൊരു സിനിമല്ലേ എന്താ വായാറ്റു അതും കൊഴപ്പല്ല
ആ ആ അല്ല പുതിയ സിനിമകൾ പഴയ പഴയതും കൊഴപ്പല്ല പഴയത് കൊറച്ചും കൂടെ നമുക്ക് എന്താ അതിലേക്കും കൊറച്ച് എന്താ കുടുംബ കുടുംബ ബന്ധങ്ങളൊക്കെ
ആ നീലക്കുയിലൊക്കെ പണ്ടത്തെ അവാർഡ് കിട്ടിയ സിനിമയാണല്ലോ ശെ ഇ ഉപ്പായ പഴയ കാലത്തുള്ള ഗാനങ്ങളാണെങ്കിലും സംഗീത കണക്കാണെങ്കിലും കേട്ടിരിക്കാനൊരു സുഖമാണ് സിനിമയിലുള്ള പാട്ടുകളൊക്കെ ആ ആ ഇപ്പഴത്തെ പാട്ടുകളൊക്കെ പറഞ്ഞാല് ഈ ടു കെ കിഡ്സിനൊക്കെ പറ്റിയ അത് യോയോ തരത്തിലുള്ള എന്നാലും ആ ആ
എന്താ പഴയ സിനിമകളൊക്കെ ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്ന സിനിമകളൊക്കെ അല്ലേ കഥാപാത്രങ്ങളൊക്കെ
ആ അത് തന്നെ ഇപ്പത്തെ അങ്ങനെ ഇല്ലാലോ ഇപ്പത്തെ കൊറേ കൊല്ലണം വെട്ടണം അങ്ങനെയൊക്കെയുള്ള മക്കളെ വേറൊരു രീതിയിലേക്ക് കൊ പുതിയ തലമുറനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടു പോകുന്ന ആ ഒരു തരത്തിലുള്ളതാണ് ഇപ്പഴത്തെ സിനിമ സിനിമകളൊക്കെ പണ്ടെന്ന അങ്ങനെ അങ്ങനെല്ലാം നമുക്ക് എല്ലാർക്കും ഇര്ന്ന് കാണ നമുക്ക് പഠിക്കാനും ണ്ടാവും പണ്ടത്തെ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ
പുതിയേ സിനിമകളെക്കാട്ടിം കൊറച്ചൂടെ നല്ലത് പഴയതാ തോന്നു
ആഹ് പഴയതന്നെ
ഉം അയില് നമ്മളെ ഗ്രാമീണമായിറ്റ്ള്ള ഗ്രാമീണ ജീവിതത്തിനെ വേ പറ്റീറ്റും അതു പോലെ സാമൂഹിക പ്രശ് നങ്ങളും അതെല്ലാം ആ സിനിമേല് ഉൾക്കൊള്ളിച്ചിറ്റാണ്ള്ളത്
അയില് കുട്ടി ഉം പിന്നെ അത് കുട്ടികള് ക്കതില് പഠിക്കാനു ണ്ടാവും നമുക്കത് പിന്നെ ലാ അവസാനമുക്കൊരു പാഠം പഠിക്കാനും ഉണ്ടാവും
ആഹ് അതുപോലെ ഈ പഴയ സിനിമകള്ള് മെയിനായിറ്റ് പറയാൻള്ളത് സീ പാട്ട് ട്ടില്ലേ അതീത്ത സംഗീതങ്ങളൊ ക്കെ നല്ല വരികളും അതുപോലെ നല്ല ഈണത്തിലൊക്കേൽ
ആ അതെന്നെ ക്ഷെ പുതിയ സിനിമകളിലത് തൊന്നുല്ല അങ്ങനെല്ലാ വരികളാണെങ്കിലും സംഗീതാണെങ്കിലും അതൊക്കെ ഒരു സുഖ ഇല്ല്യാത്ത ഒരിതാ മറ്റ് മറ്റേ നമുക്ക് എല്ലാ കാലത്തോർ ത്തിരിക്കാൻ പറ്റിയ ല്ല പഴേ ഗാനം പുതിയ ഗാനം പയേ കാലത്ത്ള്ളേ
അത് മാത്രല്ല പിന്നെ പുതിയത് തില് മെയിനായിറ്റ്ള്ളത് കൊറച്ച് എഡിറ്റിങ്ങിലും അതുപോലെ അങ്ങൻത്തെതിലൊക്കെ കൊറച്ച് മാറ്റ് റ്റങ്ങള്ണ്ട് എഡിറ്റിങ്ങൊക്കെ പുതിയ സിനിമകളില് നല്ലോണ്ണം മാറീറ്റില്ലേ ആവേശത്തിലുമത് അതുപോലെ ഈ മഞ്ഞുമ്മൽ ബോയ്സ് ഭീഷ്മ പർവ്വം ആ സിനിമക് കൊല്ലെ കണ്ടിട്ടുണ്ടോ പ്രേമലു ഒക്കെ
ആ ആ അതെ പ്രേ മ വില് കണ്ടിട്ടുണ്ട് ആ
ഇൊന്നില്ല വാരത്തിൽ വന്ന സിനിമകളല്ലേ
ആ എഡിറ്റിങ്ങാണ് മെയിനായി
ആ മെയിൻ ആയിട്ട് എഡിറ്റിംഗിലാണ്
പക്ഷെ പണ്ടത്ത് കാലത്ത് അങ്ങനെത്തെ സാങ്കേതിക വിധികളൊന്നും ഇല്ല അങ്ങനത്തൊരു ഇത്ള്ളോരൊന്ന
ആ പഴേ പക്ഷെ ഇന്നാലും പഴേ തില് പഴയതിൽ മെയിനായി റ്റുള്ളത് നല്ല എന്താ നല്ല തിരക്കഥ ഉം സമൂഹിക ബന്ധ ന്ധങ്ങള് പറ്റിയിട്ടും അതുപോലെ വ്യക്തിബന്ധങ്ങളും എല്ലാം നല്ല മനോഹരായി റ്റല്ലേ അയില് ഒ കൊടുത്തിട്ട്ള്ളത്
ആ പിന്നെ കാ മ് ഹാ മ് ആ മ് കഥക്കളും നല്ലതാന്ന് അമ്മക്കയില് അ അമ്മളന്നൊരു വേറൊരു വീട് വെച്ച് ആ ഇപ്പളും പഴേ സിനിമകള് കാണാന് ഭയങ്കര ഭംഗിയാണല്ലോ വ ആ
ആ എപ്പഴും മ്മള് കണ്ട സിനിമകളന്നെമ്മ ക്ക് പിന്നെം കാണാം ഒരു പ്രത്യേകതാണ്
ആഹ് അതെ ആ മ ഗ്രാമീണതേ ആ ആ നാടൻ ശൈലി അതൊക്കെ
ത്രത്തായൊക്കെ നമ്മളത്ര കണ്ടാലും നമ്മക്ക്
മതിയാവൂല്ല ആ മതിയാവൂല്ല പുതിയ സിനിമകള് നമ്മക്ക് കണ്ടാ ഒരു വട്ടം ത്ത്റാ പ്രാവശ്യം അല്ലേ രണ്ട് പ്രാവശ്യം കണ്ടാ നമ്മക്ക് അതങ്ങ് മടുത്തോവും പക്ഷെ പഴേതമ്മൾ പിന്നേം പിന്നേം ഇങ്ങനെക്ക് ആ കണ്ടിരുന്ന് പോവല്ലോ
അത് തന്നെ പുതിയതിനേക്കാളും കൊറ്ച്ചൂ ടെ മെച്ചള്ളത് ഉം പഴേതന്നാണ് തോന്ന്ന്ന്
പണ്ടൊ പണ്ടൊക്കെന്ന് പറ്ഞ്ഞാല് ആ ത്രേം കഷ്ടപ്പെട്ടി
ആ അത് മാത്രല്ല പഴേ നടന്മാരും നടിമാരും ഓരോക്കെ കൊറച്ചു കൂടെ നല്ല
ആ ഉം അഭിനയിക്കാനൊക്കെ
ഇപ്പത്തെ നടന്മാരെ ക്കാളും കൂടുതല്
ആ അതുണ്ട് പണ്ടത്തെ ആൾക്കാര് ചെന്ന് പറഞ്ഞാല് ആ ഒരു ഗ്രാമീണ ഇതിന്റെതിയിലൊക്കെ ആക്കിയിള്ള ഓരോ കുടുംബസിനിമകളൊക്കെ എനിക്കിഷ്ടം കൂടുതലും ഈ കുടുംബ സിനിമകളാ
അതന്നെ കുടുംബ സിനിമകളാണ് നമ്മക്ക് പഴേ പഴേതില് കൂടുതലും അങ്ങനെല്ലെ
ആ നല്ല നടന്മാരായിരുന്നു ജഗദീഷ് പിന്നെ അതേ പോല് മുകേഷിന്റെ സിനിമ അതൊക്കെന്നറ്ഞ്ഞ നല്ല അടി പൊളി സിനിമേനോ ഇപ്പോ ഇല്ലാന്നല്ല ഇപ്പം മൊ പ്പം പ്രേമം അല്ലെ ങ്കില് അടി ഇടി ഇതേ ഉള്ളൂ അതില് കര്യാട്ട് സിനിമയില് ഉളപ്പെടുത്തുന്ന
ക്ക് കുട്ടികളുടെ കൂടെക്ക ഇരുന്ന് കാണാൻ പ റ്റും ഇപ്പഴത്തെ അത്രം ആ ഇപ്പഴത അത്ര ഇതില്ലാത്ത സിനിമ
പണ്ടത്തെ സിനിമയിലെ വൃതിയേടുകളും ന്നുംല്ല നമുക്ക് ആ കൂട്ടാരി ഇരുന്ന് കാണാം അങ്ങനത്തെ വേണ്ടാത്തന്നും നമുക്ക് കിട്ടുന്നില്ല പഠിക്കാന് ശരി ആയി ഇപ്പഴത്തെ സിനിമ തുടങ്ങുന്ന തന്നെ വേണ്ടാത്തതായിട്ടാണ് കുട്ടികളെ മനസ്സില്
അതിലെ പാട്ടുകള് നമുക്ക് പാട്ടുകൾ തന്നെ കേട്ടാ മനസ്സി ലാവുല്ലേ
ആ
പഴയ സിനിമയുള്ള പാട്ടുകൾ നമുക്ക് എന്തെിലും സങ്കടങ്ങളൊക്കെ വരുമ്പോ പഴയ സിനിമയത്തെ പാട്ട് ട്ടുകൾ കേട്ടാൽ നമുക്ക് നല്ലൊരു ആശ്വാസം മനസ്സിനൊക്കെ ഉണ്ടാകും നല്ലൊരു സമാധാനൊക്കെ ഇപ്പഴത്തെ പാട്ടുകൾ കൊഴപ്പല്ല എന്നാലും ഇപ്പഴതേനെക്കാട്ടിലും കൂടുതലും മെച്ചപ്പെട്ടത് പഴയത്
പഴയ പാ ആ പഴയ പാട്ടുകൾ തന്നെ പിന്നെ ചില പാട്ടുകളൊന്നും ഇപ്പോഴത്തെ സിനമ മന മനസ്സിലാകുകയില്ല അ ആ ചില എന്താ ചോര കത്തി കൊണ്ട അങ്ങനെ എന്തൊക്കെയോ കുട്ടികള മനസ്സിലാതെങ്ങനെ ആ കുട്ടികളെ മനസ്സൽ അത് ഒരു ബാഡായി റ്റായി അത് ചിന്തിക്കുക മക്കള്
അതന്നെ ഇപ്പഴത്തെ പാട്ട് പഴയ പാട്ട് ട്ട് നമുക്ക്പ്പോഴും കേട്ടാ അത് മതിയാവൂ നമ്മള എത്ര കേൾക്ക കേൾക്ക അത്
സിനിമയുള്ള പാട്ടുകളൊക്കെ ഇപ്പ പയ സിനിമയുടെ പാട്ട് തന്നെയാണ്
അതന്നെ നമുക്ക് പഴയ സിനിമകൾ കാണാൻ തന്നെ കൂടുതൽ ഇഷ്ടായി ക്കും കാരണം കൂടുത തലും കുടുംബന്ധങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന സിനിമകളായിരിക്കും ജീവിത ഗ്രാമീണ ജീവിതൊക്കെ കാണിക്കുന്ന നല്ല അടിപൊളി ആയിട്ട്ള്ള
ആ ത് ദു ആ ക്രാ ഉം ഇപ്പൊ നമ്മള് ഗ്രാമങ്ങളൊക്കെ കാണണെങ്കിൽ നമുക്ക് പഴയ സിനിമൽ തന്നെ പോവണം.
അതന്നെ അത് കൊറെ മിസ് ചെയ്യും ഇപ്പത്തെ സിനിമകൾ ആ ഇപ്പത്തെ സിനിമകൾ കാ ണുമ്പോ നമ്മളെ പഴയത് നമുക്ക് മിസ് ചെയ്യും കാരണം അതിൽ നല്ലൊരു അടിപൊളി അല്ലായിരുന്നോ.
വൈകളാണെങ്കിലും വീടാണെങ്കിലും
അതന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞ വയലുകളും അതെല്ലായിട്ട്.
അതൊക്കെ ന്ന് പറഞ്ഞാല് അത്രയും സൗകര്യങ്ങളൊന്നുംല്ല അത്ര ഇതുള്ള ക്യാമറകളൊന്നും ഇല്ലെങ്കിലും അന്നത്തെ കാലത്തൊക്കെ നല്ല രീതിയിൽ ഓല് ചിത്രീകരി ട്ടുണ്ടല്ലോ ഇന്നത്തെ കാലത്തിനേക്കാളും ഉം. ആ പക്ഷെ ഇന്നൊക്കെ അത്ര സൗകര്യം ഉണ്ടായിട്ടും എന്തോ ഒരു വേ
ആ അതന്നെ എഡിറ്റിങ്ങിലും എല്ലാം നല്ല മാ റ്റം വന്നിട്ടുണ്ട് പക്ഷെ ക്ഷെ എന്നാലും പുതിയതിനെക്കാട്ടും കൂടുതല് ഒരു ഇത് പഴയതന്നെയാണ്.
നല്ലത് ഇല്ലാന്നല്ല പക്ഷെ എന്താണ് അപൂർവമാണ്.
അതന്നെ പിന്നെ നമ്മളെ ഉം എന്താ പഴയ സിനിമ ത്തെ മറ്റേ സംഗീതത്തിന്റെ വരികൾക്കും അതും പോലെ ഇതിനൊക്കെ നല്ല ഇതില്ലേ. കാരണം പഴയ ആൾ ക്കാരി ദേവരാജ മാസ്റ്റർ അതുപോലെ എം ജി രാധ കൃഷ്ണൻ ജോൺസൺ മാസ്റ്റർ അവരൊ നല്ല എന്താ ഓരോ വരികളന്നെ നല്ലൊരു പ്രത്യേകത
ആണ്. ഇപ്പോത്ത ആ മതിയാവൂല ഗായകരും അങ്ങനെയൊക്കെ തന്നെയാണ് പോൻക്ക് പുതിയ ന്യൂ
മറ്റേ മണിചിത്രത്താഴിലൊക്കെ സോങ് ഒക്കെ മ മണിചിത്ര താഴിലെ സോങ് ഒക്കെ എന്തൊരു അടിപൊളിയാ.
ആഹ് അതാ ആ വരികളും ആണെ
ഓരോ വരികൾലും അതിന്റെ അർത്ഥം തന്നെ ഉം എന്താ പറയ്യാ ആ വരികൾ കേൾക്കുമ്പോ തന്നെ നമുക്കൊരു അയില്തന്നെ അയ്ന്റർത്ഥം മൻസ്
മനസ്സിലാ ഇപ്പത്തെ ഭയങ്കര സ്പീഡാണ് വേറെന്തക്കെ ക്ക്യോഒരു വാക്കുകളും എന്താ സം പാടുന്ന് ന്ന്ള്ളതന്നെ നമ്മക്ക് മനസ്സിലാ
അതന്നെ നമ്മക്കന്നെ മനസ്സിലാവൂല ഇപ്പത്തെ എല്ലാം കൂടെ മിക്സ് ആയി ചെല്ലേ പാട്ടുകളൊക്കെ ഇര്ന്ന് പിന്നെ എന്താ മെയിനായി ചിള്ളത് എന്താ മലയാള സിനിമ പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും എന്താ മറ്റുള്ള ഭാഷേനെ അപേക്ഷി ച്ച് മലയാള സിൻമേണ് കൂടുതൽ നല്ലത് തോന്നുന്നു
ആ മലയാളം പിന്നിം നല്ലത് പക്ഷേ മറ്റതൊന്ന് നോക്കാ ഈ വെട്ടും കൊലയാണ് കൂടുതലും അപൊ മ ക്കളവൻ അതാണ് ഇൻക്കി പേ മ മക് ക്ളേം കൂട്ടി കാണാനൊക്കെ പേടി
മക്കളെയും കൂട്ടി ധൈര്യത്തിൽ പോയി കാണാൻ പറ്റൂല.
മകളെ ഉള്ളൂ അയിനൊക്കെന്ന അയില്ന്നൊന്നും ഇല്ല മക്ക് ബാഡായി ക്കൊന്നുല്ല പക്ഷെ മ്മക്ക് നമ്മളങ്ങനെ ഇരുന്ന് കണ്ടോഉ നല്ലൊരു സീനും കാര്യങ്ങളും അതൊക്കെ നല്ല രസാണ് കാണാന്.
എല്ലാം നല്ല രസം തന്നെ. പിന്നെ മലയാളികൾ ള് നമ്മളെല്ലാരും ങ്ങൻതന്നെഅല്ലേ നമ്ക്ക് സിനിമാന്ന് പർഞ്ഞാല് അതൊരു
ആ ലഹരിയാണല്ലോ. ഉം ഉം പണ്ടൊക്കന്ന് പർഞ്ഞാ മ്മള് സിലിമ കാണ ആന് ഓരൂ ഒരു വീട്ടിലെ ടി വി ണ്ടാവൊള്ളൂ.
അതന്നെ അപ്പൊ നമ്മള് ആ ടൈം ആവുമ്പത് നോടി മറ്റുള്ള വീട്ടുകൾല് പോവും അതൊക്കെ നല്ല രസായിന്നു
ആ ഇപ്പൊ എല്ലാര കയ്യിലും ഫോണ് അതൊക്കെ ഇള്ളതോണ്ട്
ഇപ്പൊ ഫോണില്ല ഇപ്പ അങ്ങനെ ഒരുമിച്ചുള്ള ഇതൊ കെ പോയില്ലേ ഇപ്പൊ ഫോണും
അപ്പൊ കാണാനും രസം ഇല്ലല്ലോ അപ്പൊ കാണാനും മക്ക്‌ അങ്ങനെല്ല ഒരു സ ഇതില്ല സിനിമ മാത്രല്ല എല്ലാ ഫോണില് കിട്ടുന്നത് കൊണ്ട് സിനിമനോട് ഇപ്പം വല്യപ്രിയൊന്നും ഉണ്ടാവൂല ആർക്കും ഇല്ലാന്നല്ല ക്ഷേ എന്താണ് ആ പഴയ ഒരു സിനിമ പഴേ കുടുംബപരമായിട്ടുള്ള സില്മേക്ക നമ്മളെ ഒരു വീട്ടന്ന് ഒരു പത്ത് നൂറ് ആൾക്കാരിരുന്ന് കാണുന്ന സുഖന്നു ഇപ്പൊ കിട്ടുന്നില്ല
കണ്ടാ നമ്മള മനസ്സിന് തന്ന ഒരു നല്ലൊരു
ആ അതന്നെ നമ്മുക്ക് രണ്ടാക്കും ഒരുസം പോവാ സിൽമക്ക് ഓക്കെ ഓക്കേ എന്നാ ശരി ആ അ